ഹലോ കേൾക്ക്ണ്ടോ
ആഹ് പറയൂ ഹലോ
ആഹ് ആഹ് ഓക്കെ കേൾക്കുന്നുണ്ട് ആഹ് ഇങ്ങളെ ലൈഫില് ങ്ങള് യാത്ര ചെയ്തീലേറ്റവും ഇഷ്ടപ്പെട്ടൊരു യാത്രേനെ കുറിച്ച് കൊറച്ച് വിവരിച്ച് തര്വോ
ഓ അയിനെന്താ അത് ഞാൻ പോയതിപ്പോ എനിക്കിഷ്ടപ്പെട്ടത് ന്ന് പറഞ്ഞാലൊരുപാട് ദൂരം പോയതൊന്നു അല്ല നമ്മളെ ജില്ലകള് മാറീട്ടിൽ ള്ള യാത്രന്നേണ് ഇഷ്ടപ്പെട്ടത് ഞങ്ങള് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ രണ്ട് ഫാമിലി ഞങ്ങളെ ഫാമിലീം വേറെ ഒരു ഫാമിലീം കൂടീം എറണാകുളം പോയി
ആഹ്
ആഹ് അത് മുൻകൂട്ടി കൊറേ പ്ലാൻ ചെയ്തിട്ടന്നെ പോയത് കാരണം എറണാകുളം അവടെയാവുമ്പോ കൊറേ പ്രയാസണ്ടാകുവല്ലോ ഞമ്മക്ക് സ്റ്റേ എൻസ് സ്റ്റേ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത് പിന്നെ നമുക്ക് ട്രെയിനിന്റെ സമയൊക്കെ നോക്കിയറിഞ്ഞ് ഒക്കെ ഞമ്മള് പൂവന്നെ ചെയ്തത് ആദ് ദ്യം അങ്ങാടിപ്പൊറത്ത്ന്ന് നേരിട്ട് ഞമ്മക്ക് കിട്ടീല നേരി ട്ടിട്ട് എറണാകുളത്തേക്ക് ട്രെയിന്ണ്ട്ന്ന് പറഞ്ഞത് ക്ഷേ അത് മുൻകൂട്ടിയൊര് നാ നാലീസം മുന്നെയൊക്ക് ക്കെ അമ്മള് ബുക്ക്ചെയ്യണം എന്നാ പറഞ്ഞേ അപ്പംമഞങ്ങള് ചെന്നപ്പോ അത് ഇല്ല അയിന്റ ബുക്കിംഗ് കഴിഞ്ഞിട്ട്ണ്ട് എറണാകുളം ആവുമ്പോ നമ്മുക്ക് കൊറേ യാത്രെ ചെയ്യാനുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് രണ്ട് രണ്ടര മണിക്കൂറെന്തായാലും ഉണ്ട് ട്രെയിനില്
ഉം
അതിലവിടുന്ന് ട്രെയിന് കേറി ഞങ്ങള് അങ്ങാടിപ്പൊറത്ത് ന്ന് നേരെ ഷൊർണ്ണൂര് ഭാഗ്യം കൊണ്ട് ഷൊർണൂര് എത്തീക്കവിടുന്ന്ണ്ട് എറണാകുളത്തേക്ക് നേരെ ട്രെയിന്
ആഹ് അത് വരിയുള്ള യാത്ര എങ്ങനേയിരുന്നു ട്രെയിൻ നല്ല തെരക്ക്ണ്ടായിരുന്നൊ എങ്ങനേയാരുന്നു
അങ്ങാടി പുറത്തെ നല്ല സീറ്റ് ഒക്കെയുണ്ടായിരുന്നു ഞമ്മക്ക് ഉറപ്പായിരുന്നു ഇരിക്കൻ സീറ്റ് ഒന്നും ഉണ്ടാവില്ലാ എങ്കിലും ഞക്ക് പോകേണ്ട ഒരു ആാംക്ഷയിലാ ഞങ്ങ നമുക്ക് വേറ ജില്ല കാണാന്നുള്ളൊരു സന്തോഷം നമ്മള് കൊറേ കേ ട്ടൊരു സ്ഥലാണല്ലോ ഇങ്ങനത്തെ അങ്ങാടി അവിടുന്ന് നേരെ അങ്ങാടിപ്പുറത്തെ എത്തിയൊക്കെ തന്നെ എറണാകുളത്തേുള്ള ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു
ഉം
അയില് വേഗം ടിക്കറ്റ് എടുക്കലും ഭയങ്കര തിരക്ക്
ഉം ഉം
അത് പിന്നെ ഞങ്ങള് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പൈസ അധികം കൊടുത്തിട്ട് ഞങ്ങള് ഒരു ഇതില് കയറി ബോഗീൽ കയറി അങ്ങനെ യാത്ര ചെയ്യാ ചെയ്തത് അപ്പൊ വേറെ ആളുകൾ വന്ന് ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾ വന്നു നിങ്ങള് ഇറങ്ങണം ഞങ്ങള് ആദ്യം ബുക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നു പക്ഷെ ഞങ്ങൾക്ക് അവിടെ കുറച്ചൊരു പരിഗണന തന്നു അവര് നമ്മള് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതുകാരണെ നമ്മള് കൊറേ ലോങ്ങ്‌ പോവല്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു സെക്യൂരിറ്റി അപ്പൊ കൊറെ കുട്ടി കുട്ടികളൊക്കെ ഞങ്ങളെ കയത്ത് കണ്ടപ്പോല് ഞങ്ങളെ ഇറക്കിവിടുവൊന്നും ചെയ്തില്ല നൾ കൊറച്ച് പൈസ അധികം തരണംന്ന് പറഞ്ഞു കാരണം ഓൽ നമ്മുക്ക് വേറെ ആൾക്ക് ൾക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്തത് ഉണ്ടാവുമ്പോ അവലക്കൊരു പ്രയാസമാണ് ഉം അവിടുന്ന് നേരെ എറണാകുളം എത്തി ഞങ്ങള് ആലപ്പുഴ മറ്റേ ആലുവ ആലപ്പുഴ അല്ലേ ആലുവ ആലുവയിലാണ് ഇറങ്ങിയത് അവിടെ ട്രെയിൻന്നീ നല്ല സുഖമല്ല യാത്ര ആായിരുന്നു നല്ല ഭംഗി കാഴ്ചകളും നമ്മളെ പുഴകൾ ഓ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു ആ പുഴെൻറ മേൽക്കൂടില്ലേ ആഹ ട്രെയിൻ യാത്ര
ആ ആഹ ആ എറണാകുളത്ത് ഫുള്ള് വെള്ള ആരിക്കുമല്ലോ
അതെ അതെ അതില ഫുൾ ഉം കടലും കായലും എല്ലാ ഞ ആ പുഴന്റെ മേലെക്കൂടല്ല യാത്ര ഓ ഒരുപാട് അങ്ങനെ അവിടെ എത്തിയപ്പോ കുറച്ച് വൈകി എത്താൻ കുറച്ച് വൈകി ഉം ടെയിന് കുറച്ച് വകിയപ്പോ അവിടെ എത്തി ന്നൽ ഞങ്ങള അന്ന് പരമാവധി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട ഞങ്ങള അവിടെ സ്റ്റേ ചെയ്തതേ
ഉം ഉം
പിന്നെ അവിടെ അടുത്ത തന്നെ ഞങ്ങക്ക് റൂം കിട്ടി നല്ല അടിപൊളി സെറ്റപ്പിലെ റൂമും ഹോട്ടലും എല്ലാം അടിപൊളിയായിരുന്നു നല്ല ഉം ഓ ഓൺ ചെയ്തു ഞങ്ങളും മറയൻ ഡ്രൈവില് അന്ന ന്നെ ഞങ്ങൾ മറയൻ ഡ്രൈവിലൊക്കെ പോയി അവിടെ ഒരുപാട് അതത്തെ പോലെ നല്ലപ്പോ ഒരുപാട് ഇരിക്കാ ഓ നല്ല രസ ലൈറ്റ് ഫഡ് ലൈറ്റ് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിൽ പാർക്ക് എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്കും വല്ലിയോർക്കും ഒരു പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ അതെ പറയ വ് നല്ല രസകരമായിട്ടുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുപാട് നീണ്ട പരന്ന് കിടക്കാ എന്തോ തിരക്കന്നോ അവിടെ ചെന്ന്
പിന്നെ തീരപ്രദേശ അല്ലേ നല്ല രസുണ്ടാവും നല്ല കാറ്റും
ആ അതന്നെ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ്മെന്റ് ആയിരുന്നു അവിടെ ഒരുപാട് സമയം കഴിച്ചു ഭക്ഷണം കഴിച്ചത് അവിടുന്ന് ഉ പിന്നെ ഞങ്ങൾ അവിടുന്ന് അവിടെ കുറെ വൈകീന്ന് എത്തിയപ്പ തന്നെ അപ്പ പിന്നെ അന്ന് കൂടുതലൊന്നും പോകാം പറ്റിയില്ല പിന്നെ പിറ്റിയന്നണ്ടല്ലോ സമയംന്നല്ല ഇതില് നിങ്ങള് പിന്നെ റൂമ അന്വേഷിച്ച അങ്ങനെ കൊറ നടന്നു നമുക്ക് സൗകര്യം തൊട്ടത്ത് ഒരു റൂമും കാര്യങ്ങളൊക്കെ കാണും അതെ അതെ ഫാമിലി ഉം രണ്ട് റു ഫാമിലി ഉണ്ടായിരുന്നു അപ്പൊ ഒരുപോലെ കിട്ടും വേണല്ലോ ഒരു ഫാമിലി അല്ല രണ്ട് ഫാമിലി ഉണ്ടാവുമ്പം നമുക്ക് അനുയോജ്യമായിട്ടുള്ള പിന്നെ ചെറിയ കുട്ടികൾ ഉണ്ടാവുമ്പം നമുക്ക് തെരക്ക് പിടിച്ച സ്ഥലത്തൊന്നും ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ് അതെ അതെ നല്ല രസാണെന്ന് തോന്നണു നിങ്ങളെ പറച്ചില് കേട്ടിട്ട് തന്നെ നല്ല രസ് രസമുള്ളൊരു ട്രാവല് പോണം
അതെ അതെ അതെ അടിപൊളിയായിരുന്നു നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ രസകരമായിട്ടുള്ള ജീവിതത്തില്
ഓ ഞങ്ങള് തന്നെ ഇതുപോലെ ഒരു ഫാമിലി ട്രിപ്പ് പോയിരുന്നു റിസോർട്ട് എടുത്ത് നിക്കാനായിരുന്നു കക്കാടം പൊയില് ആഹ് ആഹ് ഒരു ഇരുപത്തഞ്ചാൾക്കാര് ഇരുപത്തഞ്ച് മുപ്പത് ആൾക്കാര് ട്രാവല് ട്രാവലറ് അങ്ങ് എടുത്തിട്ട് അങ്ങനെ പോയി വ വൈകുന്നേരം ഒര് അഞ്ചുമണി ആറ് മണി ആ ടൈമിലാണ് ഇറങ്ങിയത് എടുത്ത് തന്നെയാണ് രണ്ട് ഒര് അഞ്ച് മണിയാ അഞ്ച് മണി വൈകുന്നേരം ഈവനിംഗ് ടൈമിലാണ് ഇറങ്ങിയത് ഇല്ല അത്രയില്ല രണ്ട് മണിക്കൂർ അര മണിക്കൂർ യാത്രേയുള്ളൂ പക്ഷെ നമ്മള് ഫാമിലി ഫുള്ളാകും ഇപ്പൊ യാത്രേന് നല്ല രസായിരുന്നു ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആഹ് ട്രാവലറ് ബുക്ക് ചെയ്തിട്ട് അതിൽ അങ്ങനെ പോയി എന്നിട്ട് ഒരു വൈകുന്നേരം ഏഹ് ആവുമ്പത്തേന് ഒര് ആറു മണി ഏഴ് മണി ആകുമ്പത്തേന് എത്തി അത് ആഹ് ആദ്യം കൊറച്ച് നേരൊക്കെ അവിടുത്തെ കാഴ്ചകള് കണ്ടിട്ട് റിസോർട്ട് അല്ലേ ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒര് ഇതായിരുന്നു ആഹ് സ്വിമിംഗ് പൂളും കുട്ടികളും ആഹ് പാർക്കും എല്ലാം കുട്ടികൾക്ക് വേണ്ടത് അവിടെ ഉണ്ട് വെ വല്യോർക്ക് സംസാരിക്കാനും ഇരുന്ന് സംസാരിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ ഏരിയ അങ്ങനെ പിന്നെ റിസോർട്ടും നല്ല രസം ഉണ്ടായിരുന്നു നല്ലെ ആഹ്
സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് തന്നെ റിസോർട്ട് കിട്ടി
ആഹ് അതന്നെ അടുത്താണ് ഒരു റിസോർട്ടില് സ്വിമ്മിംഗ് പൂൾ അറ്റാച്ചഡ് ആയിട്ടുള്ളതാ അങ്ങനത്തെ
ആഹ് ആഹ് നമുക്ക് ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടോ
ഓരോ പോലെങ്ങനെ ഓരോ ഓരോരുത്തർക്ക് ഓരോ റിസോർട്ട് പോലിങ്ങനെ ഇതിട്ടിങ്ങനെ എടുക്കാ അങ്ങനെ ഞങ്ങള് രാത്രി രാത്രി ഞങ്ങളെല്ലാരും ഫാമിലി ആദ്യം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി എന്നിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു പാട്ട് വെച്ചിട്ട് അത് കൊറേ ആൾക്കാര് പോയോണ്ട് നല്ല രസമായിരുന്നു
ഉം കൊറേ ആള് ഉണ്ടാവുന്നെ ക്യാമ്പ് ഫയറ് അടിപൊളി ആയിരിക്കും
ഉം അയിന് കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂറ് ഞങ്ങള് എന്താ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ചെലവഴിച്ചു പോണ് ഓറെ വലിയ കുട്ടികൾക്കായിട്ട് സ്വിമ്മിംഗ് പൂളും അങ്ങനെ ചെറുതും ഉണ്ട് പിന്നെ വലിയവർക്ക് വേണ്ടി
കുട്ടികൾക്ക് മാത്രം ഉണ്ടാവുമ്പോളേ നമുക്ക് ഫാമിലി ആയിട്ട് ര ഒരുപാട് ആളുകൾ പോകുമ്പം കുട്ടികൾക്ക് മാത്രം ഒരു സ്വിമ്മിഗ് പൂൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയവർക്കൊരു സേഫ്റ്റിയാണ്
ആഹ് കുട്ടികൾക്കായിട്ട് അങ്ങനൊരിതും പിന്നെ വല്യോര് ഉം രാത്രി അങ്ങള് ഫു അങ്ങനതേലെ ഉള്ളു എന്നാലും വല്ല്യവർക്ക് അതില് നീന്താം അത്യാവശം വെള്ളം ഉണ്ട് ഞങ്ങള് രാത്രി ഫുള്ള് അതില് സ്പെന്റ് ചെയ്തു അതില് ഞങ്ങള് ഓ അതൊക്കെ അയിന് ആഹ് എല്ലാ സെറ്റപ്പും ഉണ്ട് ലൈറ്റ് പാട്ട് പിന്നെ കുറച്ച് ഒരു മല മല ഒക്കെയുള്ള ഒരു പ്രദേശത്താണ് നല്ല കാറ്റും നല്ല അഡ്വെഞ്ചർ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി പകല് ഞങ്ങള് വലിയ സ്വിമ്മിംഗ് പൂളിലും പകല് ഞങ്ങള് വലുതിലും രാത്രി അങ്ങനെ ഏ ആ ഒരു പത്ത് മണി ആയപ്പോത്തേന് ആഹ് ഒക്കെണ്ട്
ആം
നമ്മൾ എടുത്ത പാക്കേജില് നമുക്ക് എത്ര വേണെേങ്കിലും എന്ത്‌ വേണേങ്കിലും യൂസ് ചെയ്യാം
ആ നമുക്കൊരു ടൈം എങ്ങനെയാണ് ടൈമ് എങ്ങനെയാണ് പന്ത്രണ്ട് മണി
ആ രാ പിറ്റേന്ന് പന്ത്രണ്ട് മണിക്ക് നമ്മള് അവിടുന്ന് കിറ്റ് ചെയേണ്ടിവന്നു
ആ അപ്പൊ അതുവരെ നമ്മുക്ക് എല്ലാതും അവിടെണ്ട് ഓ അപ്പ നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാം കേൾക്കുമ്പ ഉം ഉം
ആ എല്ലാതും പിന്നെ ഞങ്ങള് അവിടുന്ന് റിട്ടേൺ പോകുന്ന ടൈമില് ഞങ്ങള്
ഉം ആഹ് അവിടുന്ന് ലോങ്ങില്ലേ?
ആഹ് അവിടുന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നാലും എല്ലാരും ഫാമിലി ഇങ്ങനെ ഒപ്പം പോകുമ്പം നല്ല രസല്ലേ രാത്രി ഒന്നും അങ്ങനെ അറിയില്ലല്ലോ അങ്ങനെ വണ്ടിയില് പാട്ടും ഡാൻസും അങ്ങനെ അങ്ങനെ പോയി ബീച്ച് ബീച്ചിൽ ഞങ്ങൾ കൊറേ ടൈം സ്പെൻഡ് ചെയ്തു
ആ അവിടെ അടുത്തേതാ കോഴിക്കോട് ബീച്ചോ ഏതാ വരുന്നേ
ആഹ് ആഹ് കോഴിക്കോട് ബേപ്പൂര്
ബേപ്പൂര് ആ ബേപ്പൂര് അടിപൊളിയാണേ ഞാൻ കൊറച്ച് മുമ്പേ ഒന്ന് പോയിട്ടുണ്ട്
ആ സൺസെറ്റും കാര്യങ്ങളും അതുപോലെ ബോട്ട് ഫിഷ് അങ്ങനെ ഫിഷിങ്ങിനൊക്കെ പോയാലൊക്കെ തിരിച്ച് വരവിനൊക്കെ ടൈമിലാണ് ഞങ്ങൾ എത്തിയത് അവിടെ അപ്പൊ ഓലോട് നല്ല ഓൽക്ക് റ്റാറ്റാ കാണിച്ചുകൊടുത്തിട്ടും നല്ല നല്ല കമ്പനിയായിട്ട് അങ്ങനെയൊക്കെ ഉം ഉം കളിക്കാൻ പറ്റിയവര് അത്രക്ക് തിരക്കുംല്ല എന്നാ അങ്ങനത്തൊക്കെ ഒരു
ഉം നടക്കാന് എങ്ങനെയാ ബേപ്പൂര് നടക്കാന് സൗകര്യൊക്കെ എങ്ങനെയ?
ഓ നടക്കാല് സൗകര്യങ്ങളും ഫുട്പാത്ത് അങ്ങനത്തെ പറഞ്ഞോണ്ട് കുറേയുണ്ട് ബീച്ചിന്റെ ഒരു സെന്ററിൽ തന്നെ ആയിട്ട് അങ്ങനെ? ഉള്ള്ക്ക് പോയിട്ട് ഇങ്ങനെ നടക്കാനുള്ളൊരു ഇതായിട്ട് ഓ എല്ലാതും ഉണ്ട് നമുക്ക് രാത്രി നടക്കൻ ലൈറ്റും കാര്യങ്ങളും
നമുക്ക് സൺസെറ്റ് ഒന്നും എത്ര കണ്ടാലും മതിവരാത്തൊരു സംഭവമാണല്ലോ ദിവസം ദിവസം കണ്ടാലും നമ്മുക്ക് ഇൻട്രസ്റ്റ് കൂടി വരും
ആ ഫുഡിന്റെ ഐറ്റംസ് ആള് ഓരോന്ന് പിന്നെ പട്ട ഞങ്ങള് പട്ടൊക്കെ പറത്തി ഏറ്റവും ഉയരത്തില്
ഉം അത് രസമാണ് പട്ടം അവിടെ ഉണ്ടായിരുന്നോ കച്ചവടം ആരൊക്കെ പട്ടത്തിന്റെ അതൊക്കെ ഇപ്പളും ഉണ്ടല്ലേ ഉം അതൊക്കെ കൊറേ വർഷം മുന്നുള്ള സംഭവങ്ങളാ അതിപ്പോളും നിലനിൽക്കുണ്ടല്ലോ ഒരു ഇൻറ്രസ്റ്റിംഗ് ആണ് ഉം പട്ടം പറത്തല് ഇപ്പം വലിയികൾക്കും ഇൻട്രസ്റ്റ് ആണിപ്പൊ
ആഹ് അതെ രസാണല്ലോ ഉയരത്തിലിങ്ങനെ പറക്കണ കാണുമ്പോ തന്നെ നമ്മൾ മാ മാക്സിമം കുറേ ആൾക്കാര് ഇതുണ്ടാവും പക്ഷെ നമ്മളത് ഉയരത്തിലെത്താനല്ലേ നോക്കുക അങ്ങനെങ്ങനെ മത്സരായിട്ട് ആഹ് മത്സരായിട്ട് ഇങ്ങനെതായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു
ഉം
പിന്നെ ഞങ്ങള് ആ ഉം രാത്രിയാണ് അവിടുന്ന് റിട്ടേൺ അടിച്ചത് ഫുഡ് ഒക്കെ കഴിച്ചാ ഞങ്ങളൊരു പത്ത് ആ പതിനൊന്ന് മണി ഒരു മണി ആവാനായിട്ടുണ്ട് വീട്ട്ക്ക് എത്തീപ്പോ ഉം അങ്ങനെ. നല്ല രസായിരുന്നു ആ രണ്ടു ദിവസം, മാക്സിമം എൻജോയ് ചെയ്ത് അത് അങ്ങനെയൊരു ട്രിപ്പായിരുന്നു.
അങ്ങനെ ഞങ്ങള് തന്നെ മെട്രോല് കേറിയിട്ടന്ന് പോയന്നേ എറണാകുളം പോയി ഇറങ്ങില്ലേ. മെട്രോ യാത്ര ഞാൻ ഇതില് ജീവിതത്തില് ചെയ്യാത്തൊരു യാത്രയാണ്. ഫസ്റ്റ്‌ ആ ഫസ്റ്റ് കൃത്യം ഞങ്ങള് മെട്രോ കയറി നല്ല ഇൻട്രസ്റ്റില് എല്ലാരും ഞങ്ങക്ക് പക്ഷേ സ്ഥലം ഒന്ന് മാറിപ്പോയി
ഉം ഉം എന്നാലും യാത്രാ എൻജോയ് ചെയ്യാനായി.
അതെ അതെ നല്ല ഒരുപാട് സമയം സ്‌പെൻഡ് ചെയ്തു മെട്രോയില്. ന്ന് മൂന്നാലു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങട്ടും ഇങ്ങട്ടും കുട്ടികളൊക്കെയടിപൊളിയായിരുന്നു. ഇന്നിം കേറ് ഇന്നിം കേറ് എന്നാ പറഞ്ഞത്.
ഉം ഉം എന്നാ ശെരി.
ആ ശെരി ഓക്കെ.